ഹലോ
എവിടെ കുട്ടി സാധനം റെഡി ആയോ
ത്തേ ഞാന് ഓന്ക്ക് വിളിച്ചോക്കി അപ്പൊ ഓന് അവിടെ പറഞ്ഞത് എന്താ വെച്ചാലേ
ഉം
സാംസങ്ങിന്റെ കമ്പനി ഇണ്ട്
ആഹ്
പതിനഞ്ചേ തൊണ്ണൂറ്റൊമ്പത്
ഓ
പതിനഞ്ച് ഒരു നൂറ് വരും അയായമ ര് പതിനാലിന് കിട്ടും സാംസങ്
വേറെ കമ്പനിയൊന്നും ഇല്ലയ
വേറെ കമ്പനി കേട്ടോ ഒരു മിനുട്സ് ഞ അവനോടൊന്നു ഓനന്ന് ചോദിച്ചോട്ടെ ആ പിന്നെ ഐക്യുണ്ട്
ആ
ഒര് നാപത്തെട്ട് വരും സാം ചങ്ങ
ബസ് ട്വൻണ്ടി ഫോർ ആണോ
ഏ എം സെവന്റീന് ഫൈവ് ജി ആണ്
ഐ എംന്റെ ആ കമ്പന പത എസ് ട്വന്റി ഫോർ എ ട്വന്റി ത്രീ ആ ട്രലൽ പിന്നെ ഇതണ്ടോ നല്ല പീസ് ആഏ
സാംസമി എസ് ട്വൻറ്റി ത്രീ നോക്കണ്ട വരും ട്വന്റി ട്വീന്റിഫോർ അൾട്രാ ഉണ്ട് എക്സ് ട്വൻറിഫോറ്
ട്വന്റി ഫോർ അൾട്രണ്ട്ല്ലേ എന്താ വില ആൻസണിനു
വെലന്താച്ചാ കുറച്ചേയുള്ളു ഒരു ലക്ഷത്തി ഇരുപതിനായിരം.
ഓ. ചെ വളരെ ചെറുതായി പോയി.
ഐനു ചെറിയ പൈസ ഉള്ളൂ. ഇടുക്കുമ്പോ നല്ലാ ഇടുത്തോ. അഞ്ഞുട്ടി പതിനാറുണ്ടായിരുന്നു.
അതില്ലേ, സംസാങ് എടുക്കുന്നതാന്നോ ഐഫോൺ എടുക്കുന്നതാണോ നല്ലത്.
സാംസങ് എന്ന് വെച്ചാ ഒന്നുകൂടി നല്ലത്. കാരണം എല്ലാ ഫോണിന്റെ പാർട്സ് ഒക്കെ ആയിട്ട് സാംസങ്ങിനെ ഡയറക്ട് ഇതില്ലേ
ആ ആ ഏയ് നമ്മക്ക് അതൊന്നും അറിയില്ല..
ഫോണിനകത്തു വെച്ചല്ലേ കാര്യങ്ങൾ ഞങ്ങളെ എല്ലാം ചില സാംസങ്ങിന്റെ തായി കുറെ കാര്യങ്ങൾ ഇണ്ടേ. എന്തേലൊക്കെ പാർട്സ്.. സാംസങ്ങിന്റെ പിന്നെ ല്ലത് വെച്ചാല് റെഡ്മി ഉണ്ട്
റെഡിമി റെഡിമി മീൻ ഒന്നും മാണ്ട ഒന്നലി ഐഫോണ് അല്ലെങ്കിൽ സാംസങ് എസ് ട്വന്റി ഏ രുന്ന്
എക്സ് ട്വന്റി ത്രീ ഉണ്ട് എക്സ് ട്വന്റി ഫോറ് ഉണ്ട് ഒരു ലക്ഷം റുപിയ എക്സ് ട്വന്റി ത്രീ വരും ഒരു ലക്ഷത്തി എന്താ ഇരുപതിനായിരം എക്സ് ട്വന്റി ഫോറിനും വരും അത് ഫൈവ് ജി ആയ്കരം പിന്നെ എന്താ ഇതും ഉണ്ടാവും. അഞ്ഞൂറ്റി പന്ത്രണ്ട് ജിബി ഇസ് ഇണ്ടാകും. ഫോണിൽ കണ്ടിട്ട് വെർ ഒന്നുല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറണ്ട്
മ് സാധനം അടിപൊളി സാധനണോ?
മ് കൊഴപ്പൊന്നുല്ല കണ്ടിട്ട് കൊഴപ്പൊന്നുല്ല പിന്നെപ്പൊ പുതിയ ഫോണല്ലേ? ഒന്നേങ്ങനെ ലെവലായിക്കുമ്പോ മ് ന്ന് നമ്മക്കൊന്ന് ഉപയോഗിച്ചോക്യാലല്ലേ അറിയ എന്താപാട്ന്നെല്ലാം ഫോണിനെ പറ്റിട്ട് അല്ലാ
ന്നാല് ഇജ്ജൊരു കാര്യം കാട്ടെ സ്റ്റോക്ക് കയ്യുമ്പത്തിന് ഒന്ന് വാങ്യെ
ആഹ് ന്റെ അക്കൗണ്ട്ക്ക് പൈസ ഇട്ന്നാ ട്ടോ. ആ ആ
അ കടിലെത്തിട്ട് വിളിച്ചമ്മേ
ആഹ് ഞാനിപ്പോ കടയിത്തന്നെ ഇള്ളതേ.
ഉം അല്ലടാ ഞാന് മറ്റേ ഇവന്റെ സ്റ്റാറ്റസ് കണ്ടീനു കമിൻ സൂണാണറിഞ്ഞു നമ്മടെ അവിടുത്തെ കളി
കളി അ ഞാൻ അന്നോട് പറയാൻ പറന്നേക്കാ അതിന്റെ ഒരാഴ്ചത്തെ പണിണ്ട് ഇവടെ ഗ്രൗണ്ടില്
ആഹ് അവ ഏത് കളിയാ
അയിന് തൈ അത് സെവൻസ് നമ്മളെ എല്ലാരുമ്പാടെ കൂടീട്ട് മൂന്നാല് ക്ലബ്ബും കൂടി ഇങ്ങനെ ഇടണ കളി
ഏത് നമ്മള് ഏഹ് കഴിഞ്ഞ കൊല്ലത്തിന്റെ മേ തൊലട്ട മാരിയാവു
അതേ അതേപോൽത്തെ ഫെഡ് ലൈറ്റ് അതിനിപ്പോ ഒരാഴ്ചത്തെ പണി ഇണ്ട് സ്റ്റേഡിയം ഒക്കെ കെട്ടണ്ട്. അതിനിപ്പോ നല്ല കവുങ്ങള് കിട്ടണ എവിടുന്നാ ഇപ്പോ നല്ല കവുങ്ങള് കിട്ടാ
ഞങ്ങളിപ്പോ ഞമ്മളവിടെ ഒരു പാട ത്തിണ്ട്.
നമ്മള അവിടുത്തെ പാടത്തെ ഇപ്പൊ ഏകദേശം കൊറെേ ആൾക്കാര് മുറിച്ചു കൊണ്ടോയി ഇനിയിപ്പോ കിട്ടണ നമ്മളിപ്പോ സാധനം പയ കവുങ്ങള് കിട്ടണ്ടേ പുതിയ കവുങ്ങ് വെച്ച പകരം ആരും തെരോന്നും ഇല്ല
ഗ്രൂപ്പിൽത്തോലൊക്കെ എന്താ പറഞ്ഞേ
പൊതുവിലെ പറഞ്ഞു ഓരോരുത്തര് ഓലതായിട്ടിള്ള കൊവുങ്ങള് കിട്ടാണെങ്കില് ഒപ്പിച്ചെരാ സ്പോൺസറീയ്യാ കൊറെ ആൾക്കാര് സ്പോൺസർമാരൊക്കെ പൈസ ആയിട്ട് സ്പോൺസറെയ്യിണ്ട്.
അല്ലടാ ഞമ്മള് ഞമ്മളായിട്ട് ഞമ്മളായിട്ട് അങ്ങനെ എത്ര എടുക്കണേ അറിയോ
ഏ നമ്മളായിട്ട് എത്രയാന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് ജെയ്‌സിക്കും ടൗസർ പൈസ തരും പിന്നെ ഗ്രൗണ്ടിന് ചെറിയ പിരിവുണ്ടാവുന്ന് പറഞ്ഞിനു.
ഏതൊക്കെയാ പറഞ്ഞേ ഒറ്റ കളിന്ന് പറഞ്ഞേ അണ്ടർല് മാത്രുള്ളൂ പറഞ്ഞേ അതോ മറ്റ്
അണ്ടർ ട്വൻറ്റീയും വെട്രൻസും സെവൻസും
ഞാ മൂന്നാ
മൂന്ന് കളി നടക്ക്ണ്ട് ഒരീസം
ആഹ്
അങ്ങനെ
അപ്പൊ ആൾക്കാരും കൂടുല്ലേ
ഉം കയിഞ്ഞൊല്ലം ഉണ്ടായില്ലേ കയിഞ്ഞൊല്ലം പിരിച്ചുങ്ങാന് ഏഹ് പാവപ്പെട്ടോൽക്ക് കൊടുത്തിക്കല്ലേ പൈസ അ അതേപോലെ അതന്നെ ഇക്കുറിയും ചെയ്യണം എന്നൊക്കെ പറയിണ്ട് എന്താന്നാവോ?
ഇപ്പ അയിന് അധിക ആൾക്കാരൊന്നും ആക് വല്ല
കുറെേ ആൾക്കാരൊക്കെ പുറത്തു കൂടല്ലേ.. നാട്ടിലില്ലല്ലോ മീറ്റിങ്ങും കാര്യങ്ങളും നടന്നിട്ടില്ല മീറ്റിങ്ങും കാര്യങ്ങളും നടന്നില്ല ഇവി ആയി ചെറിയ തോന്നുന്നുണ്ട് അതിന്റെ മീറ്റിംഗ്
ആ..
ആ അങ്ങനെ കയറ്റിയ എന്താ കാവുങ്ങാ ഇടണേ ഇതിപ്പോ സാധനങ്ങൾ ഇതുതന്നെ. കപ്പും കാര്യങ്ങളൊക്കെ സ്പോൺസർ ഏകദേശം കിട്ടിയും കപ്പും പന്തും പോസ്റ്റിൻന്റെറെ വളിയും പിന്നെ കുറെ സ്പോൺസറുകൾ കിട്ടി കിട്ടിയിരുന്നു നമ്മുക്കുക്കിപോ എന്തര് ഗ്രൗണ്ട് പിന്നെ കവുങ്ങകിട്ടണം
കവുങ്ങക്കൾ സെറ്റ് ആക്കാം
കവുങ്ങൾ കിട്ടിയാൽ തന്നെ നമുക്ക് ഒരാഴ്ചത്തെ പണിണ്ട് കാലൊക്കെ കുത്തി പല ആദ്യം കെട്ടണം
ഈ സീറ്റിങ് സൗകര്യം ഒക്കെണ്ടോ
സീറ്റിങ് സാകാര്യം ഈ കുറി വെക്കും ഉണ്ട്. കഴിഞ്ഞാ കൂറി നമ്മൾ ചെറിയ ഒരു സീറ്റ് ചെറിയൊ സ ല്ലേ മറ്റേ സ്റ്റഡിയം പോലെ ഞാനാണ്
ഏ തട്ടു തട്ടാക്കി വെക്കുക
ഉം കുറച്ചും കൂടി സെറ്റപ്പ് ആക്കണന്ന് പറയണേ
ആഹ നല്ലുംഒരു സംഖ്യ പൊട്ടുലോ അപ്പൊ
ഉം അപ്പൊ അതിന് നല്ലൊരു സംഖ്യ ആണോ
ഉം എല്ലാരോട്ടും എല്ലാരും ഒക്കെ റെഡി അല്ലേ
ഉം കൊറെ ആൾക്കാര് ബാക്ക് ക്ക് വലിയാനും നോക്കണ്ട് കൊറെ ആൾക്കാര് പിന്നെപ്പോ
സീൻ ഉണ്ടോ പിന്നെ ആകെ
ഏയ്.... അങ്ങനെന്നും ഉണ്ടാവല്ലാ കരുതാ കഴിഞ്ഞാക്കുറിക് ഒന്നും ഉണ്ടായിഇല്ലാലോ ഈ ക്കൂറി ഇനി ഉണ്ടാവില്ല എന്ന് കരുത്താ ആ ഒന്നും പറയാൻ പറ്റൂലാ ആയിക്കഴിഞ്ഞൽ എന്തേലും പേച്ചാ കഴിഞ്ഞു
ഉം അല്ലാ... അപ്പൊ
പിന്നെ എന്താ വെച്ചാൽ ഈ നാല് ക്ലബ്ബത്തെ ടീമിന് ഫ്രീ ആാണ്
ആ... അമ്മതി അമ്മക്ക്
നമ്മുക്ക് കുറ ടീം എടുക്കാട്ടെ കഴിഞ്ഞാക്കുറി എന്താലും പറ്റില്ല ഈ ക്കുറി ഒന്നും പറ്റ ഇക്കുറിയല്ലേ നമുക്കൊരു ടീമെടുക്ക
ആൾക്കാര് ഇണ്ടോച്ചോക്കെ നമ്മളെ ബലൊക്കെ ഇണ്ടോച്ചോക്കെ ചെക്കന്മാരൊക്കെ അല്ല ഡൈറ്റ് ഒർപ്പിച്ച്ക്ക്ണോ
ഡേറ്റ് ഒറപ്പിച്ചില്ല അതിന് മീറ്റിംഗ് വ്യാഴാഴ്ചയാണ്. മീറ്റിംഗ് എന്താ പറയണോക്കട്ടെ മീറ്റി ഗില് എന്ത് പറയണു അതേപോലെ ഉണ്ടാവും.
ആ
അങ്ങനെയാണ് ഇപ്പോ കാര്യങ്ങളുടെ ഗതി പിന്നെ ഞമ്മളിപ്പോ ഒരു ചെറിയൊരിത് തൊടങ്ങീക്ക്ണ്ട്ട്ടൊ
എന്ത്
അനക്ക് പൈസ കയ്യിലെക്ക്ണ്ടോ ഇപ്പൊ
പൈസെ
ആ
പൈസ എന്താ ഒരുവാത്ത് കൂടി വരുണ് ഒരുവാത്ത് കൂടി പോണു അനെല്ലെപ്പം പരിപാടി.
സേവിങ്സ് വല്ലോം കരുത്ണ്ടോ
സേവിങ്സ് ആയിട്ട് ഒന്നുംല്ല
പെണ്ണെട്ടുമ്പോത്തിന് സ്വർണ്ണം വാങ്ങാള്ള കായിണ്ടാക്കിക്കോ വാണെങ്കി
സ്വർണ്ണൊക്കെ വാങ്ങ ഹലോ എവിടേലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം.
ത്തിന് പെരും പൈസയാണ് നമ്മക്ക് അത് ഇപ്പൊ കുറിയും കാര്യങ്ങളൊക്കെ നടക്ക്ണ്ടേ പലിശ ഇല്ലാതെ സ്വർണം കിട്ടണ പരിപാടിണ്ട്
കുറിയിലൊക്കെ ചേർന്ന്ക്കണോ ഇജ്ജ്
ഞാൻ ഇപ്പം ഒരു കുറി കൂടീക്ക്ണു ഇപ്പൊ സ്വർണം അങ്ങനെ കിട്ടോന്ന് നോക്കണം.
എത്രീന്റെ കുറിയാ?
ഞാൻ കൂടിക്കണ ആയിരത്തിന്റെണ് നമ്മളെ കൊണ്ട് ഇപ്പം അതേ കജ്ജോള്ളു നമുക്കിപ്പോ എടക്കപ്പളേലും ഒള്ളോലോ ആ വർക്ക്ണ്ടാവ
ആ
വർക്ക് എടുക്ക അയ്ന്റെ പൈസ എങ്ങനേലൊക്കെ ചെറുതായിട്ട് എന്തെലൊക്കെ മാറ്റി വെച്ചാല് ഒരു കൊല്ലം കജ്ജുമ്പളെ ഇപ്പൊ സ്വ ണം വേണ്ട കുടുങ്ങണ ടൈമില് ആ പൈസേലും നമ്മക്ക് കയ്യിലുണ്ടാവോലോ
ആ ഞാനാണ് ആ ഭാത്ത്ക്ക് ചിന്തിച്ചിട്ടെന്നെല്ല
പോ ഇങ്ങനെ പോകുമ്പളെ കൈയ്യിന്ന് പൈസ
ആ അതൊക്കെ അത്യാവശ്യം വരുമ്പ എടു
ഉം ഇനി വല്ല ഹോസ്പിറ്റൽ കേസൊ ഒന്നും പറയാൻ പറ്റൂലല്ലോ മനുഷ്യന്റെ കാര്യല്ലേ
ആഹ്‌
എനിക്കാണെങ്കി എന്തെലുവോക്കെ സേവിങ്സ് എന്തേലും തൊടങ്ങണോന്ന് എന്ന് കരുതി ഞാൻ അപ്പോ ഒ തൊട്ങ്ങിക്കുണു ഞ്ഞിപ്പം
അ മറ്റേ മറ്റേ മാരിയല്ലേ നർ ബ്ൺ
നർക്ക് നർക്ക് നർക്ക് അട്ച്ചേഞ്ഞാ പിന്നെ പൈസൊന്നും കൊട് അല്ല
അ ത്രീയാവുമ്പൊ സ്വർണ്ണം കിട്ടും ഗ്രാമാ ഗ്രാമല്ലേ പ്പളും അതല്ലല്ലേ ഗ്രാമാണോ പ്പളും സ്വർണ്ണം അടിച്ചാൽ
ആ ഗ്രാം അതൊരു എത്രേ ഗ്രാമിന്റൊരു കോയിൻ തരോയ് അത് നമ്മക്ക് വാണങ്കി സേവയ്യാ അല്ലെങ്കി അയ്ന് സ്വർണ്ണം ട്ക്കാ ല്ലേൻ അൻസര്ച്ച്
അയ്നൊക്കെ എത്രാൾക്കാര്ണ്ട് അയ്ന്റുള്ളന്നാണ്ട് അട്ച്ച് കിട്ടണ്ടേ അമ്മളൊര്
ഭാഗ്യം ഭാഗ്യം ചെൽ നമ്മളെ പിന്നാലേണങ്കിലോ ഒന്നും പറയാൻ പറ്റൂലല്ലോ വെർതൊരു ട്രൈ ചെയ്യാ വെർതേ കൊടത്തോക്കാ ചെൽപ്പം കിട്ട്യാലോ ഞ്ഞിപ്പം പോവൂലല്ലോ പൈസ ഞമ്മക്ക് ഒരു കൊല്ലം തിരിച്ച് കിട്ടൂലേ
ആ അപ്പ ചേർന്നാങ്ങനണ്ടാവും
മ് ചേർന്ന ഞാൻ പറയണു അയിന് യോജിക്കുന്നു. കാരണം പൈസ ഒരു സേവിങ്സു ആയി ഇനി അതവേറ്റ അടിച്ചാല് പലിശല്ലാതെ അ അ അടിച്ചാല് നമുക്ക് ലാബോയി, ഇനി അടിച്ചിലാന്നുണ്ടെങ്കിൽ പലിശ അല്ലാതെ സ്വർണ്ണം വാങ്ങും ചെയ്യാം അല്ലെങ്കിൽ ആ പൈസ കിട്ടും ചെയ്യും.
മ് ആവശ്യം വരുമ്പോ ഇട്ക്കാൻ പറ്റോ?
ആവശ്യം വരുമ്പോ വെച്ചാല് പതിനായിരറുപ്യന്റെ മേലണ്ടെങ്കിലിടുക്ക. ഇനിപ്പോ അയിലേറെ മെച്ചം എന്തായ്ച്ചാല് ഞാൻ പറയാ ആയിരത്തിന്റെ ഉള്ളിലടച്ച രണ്ടായിരത്തിനൂട അതാകുമ്പ അഞ്ച് നറുകഴിഞ്ഞാലും നമുക്ക് പൈസക്ക് അർജന്റെ വരാച്ചാല് പതിനായിരറുപ്യന്റെ മേലെ ണ്ടിയാമുക്കെ ക്ക് പൈസായിട്ട് ചോയിച്ചാല് ഇന്നിപ്പോ ചോയിച്ചാ നാളെ ആയിരം അക്കൗണ്ടിൽ കേറും
എത്തരീന്റെക്കെ
തിന്റെ ആയിരത്തിന്റെ പന്ത്രണ്ട് നറുക്ക് വരും.
ആയിരം രണ്ടായിരം മാത്രള്ളൂ?
അയിപ്പോഴള്ളൂ പ്പൊ ഞ്ചേ നിലവില് അറീണത്. ഇനി അതിന്റെ മേലക്ക് ണ്ടോ അറീല.
ആഹ്
നാലായിരത്തിന്റെ അയ്യായിരത്തിന്റെക്കെ ചെല പ്പോ ണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. ഞമ്മളിപ്പോ അതിപ്പോവടെ അറിഞ്ഞിട്ട്.
ആഹ് ഞാന് കൂടാ നാട്ടി വന്നിട്ട് കൂടാ ഇവടത്തെ വർകൊക്കെ കയിയട്ടെ
ട്ടെയ് ഞാന് വേണെങ്കി എന്റെ കൂടിടാ അജ്മാസം ആയിരച്ചടക്കാണെങ്കിലേ നാട്ടിക്ക്‌ ലീവ്ന് വര്ണ ടൈമില് കായിലാത്ത ടൈമിലൊക്കെ പോയി ഇടുക്കാ
ഉം അത് സെറ്റാക്കാ പിന്നെ ഇജാദ്യം എന്താപ്പ ആ ഫോണിന്റെ കാര്യം സെറ്റാക്ക് ട്ടോ
ആ ഫോണിന്റെ കാര്യം സെറ്റാക്കി അയിപ്പ ഞമ്മക്ക് ഇനിപ്പോ ഒന്നും പേടിക്കണ്ട അതൊക്കെ ഞമ്മള് സെറ്റാക്കിട്ട് അന്റെ കൈകൊണ്ടെച് ഇജ്പൈസ അക്കൗണ്ട്ക്ക്‌ട് ഞാന് അതിനനുസരിച്ച് ഇതാക്കാം
ആഹ് ന്നാലിജേ ഇക്ക്‌ പറ്റെണി ഇന്നെനെ പരമാവധി പോയൊകെട്ടോ ഞാൻ പൈസ ഇട്ടരാ ഇപ്പ പറ്റെണങ്കി ഇന്നനെപരമാവധി പോയോക്കെ
ആഹ് ഞാനോനെ വിളിച്ച് ഞാന് ബുക്കെയ്ത് സെറ്റക്കടോ
ആഹ് ആ ഓക്കെ ഞാൻ വിളിച്ച
പൈസടാം ഞാനിങ്ങട്ട് പോയി തായ്കൊളാം
ആഹ്